ഹലോ.
ഹലോ
ആഹ് പറഞ്ഞോളൂ.
കേൾക്കണില്ലേ?
ആഹ് കേക്കണ്ട്.
ആഹ് ഇന്ന് നല്ല റേഞ്ച്ണ്ട്. തോന്നണു.
ഇണ്ട്ല്ലേ. ആഹ്ഹാ ഞാൻ കൊറേ നേരം വിളിച്ചു ആഹ് പറഞ്ഞോ.
നേരത്തെ വിളിച്ച ആൾക്ക് നല്ല റേഞ്ചിണ്ട്.
കിട്ടിയോ? ആഹ് ശരി ശരി. എങ്ങനെണ്ട് ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കയിച്ച്.
ആൺള്ളേ. ബിസി ആയിരുന്നാ ഞാൻ നേരത്തെ വിളിക്കാന്നാ വിചാരിച്ചേ. ഞാൻ തിരക്കിലായിപ്പോയി.
ആഹ് ഇവിടെയും തിരക്കിലായിരുന്നു. ഉം ഞാന് ഏഹ്?
എന്ത് കഴിച്ചു.
എന്ത്?
ഫുഡെന്ത് കഴിച്ചു?
ചോറുണ്ട്. പിന്നെ സാമ്പാറ്ണ്ട്. മീൻ പൊരിച്ചത്ണ്ട്. കരിമീന്.
കരിമീനാ ആഹ്
ഉം
വേറെന്താ കിട്ടി കറിക്ക്?
ഏഹ്?
വേറൊന്നും കിട്ടിയില്ലെ? മീനൊന്നും കിട്ടിയില്ലെ? വേറെ മീനൊന്നും കിട്ടിയില്ലെ? കരിമീൻ മാത്രാ കിട്ടിയൊള്ളു?
കരിമീനും അയലേണ്ട്. അയല.
അയല കറിവെച്ചാ?
കറിയല്ല. പൊരിച്ചത്.
ആഹ് രണ്ടും പൊരിക്കാ ചെയ്തേ?
ഉം ഇവിടെ പൊരിച്ചത് വേണം. മേ മറ്റേത് പറ്റൂല അങ്ങനെ.
കറീല്ലെ ആഹ്
കറി അത്ര ഇഷ്ടല്ല.
ഇഷ്ടല്ലല്ല. ആ ആഹ് പിന്നെന്താ വിശേഷം? മഴ ഇണ്ടായാ ഇന്ന്?
ആഹ് ഇന്ന് നല്ല മഴയായിരുന്നല്ലെ അല്ലേ? നല്ല മഴേണ്ട്.
വീട്ടിപോയിട്ട് വിളിക്കാമേ. ആഹ് വീട്ടി വിളിക്കാ വീട്ടി പോയിട്ട് വിളി ക്കാൻ പറ്റില്ല റേഞ്ചൊറവായോണ്ടെ
ആഹ് ആഹ് രാത്രി റേഞ്ച് കൊറവാ
അല്ല എന്റെ വീടിന്റവടെ റേഞ്ച് നെറ്റ് കൊറവാ റേഞ്ചിണ്ട് നെറ്റ് സ്ലോവാ
ആഹ്
അങ്ങനെ വേറെന്ത വിശേഷം ഭർത്താവ് വിളിച്ചില്ലേ
ആഹ് വിളിച്ചിരുന്നു
ആഹ്
ആള് വിളിച്ചോ വൈഫ് വിളിച്ചോ
ആഹ് ആള് വിളിച്ചിട്ടണ്ടാര്ന്ന് ആള് സ്കൂളിൽ പോയെക്ക
ആഹ് സ്കൂള് ടീച്ചറ
ഏയ് ടീച്ചറല്ല ഹെൽപ്പറക്കാട്ട് ടീച്ചറല്ല അങ്ങന
റൂമക്കണ്ടോ
റൂമ് ബെഡണ് ബെഡ് എടുത്തണം ഇല്ലല്ല മറ്റേ ബെഡ് ബെഡ് ബെഡില്ലെ ബെഡ് പേസ് അല്ല ഉസ്കൂള്ളല്ല പൊറത്ത് റൂം എടുത്തേക്കണ റൂമില് മറ്റെ ബെഡിണ്ടാവില്ലേ ആൾക്കാര്
അയ് ഇങ്ങനെ അങ്ങനെ എല്ലാരും കൂടെ ഇള്ളായിട്ട്
ആഹ് ലേഡീസ് മാത്രായിട്ട് ആഹ് ആഹ് അത് ബെഡ് സ്പേസ് മറ്റേ പതിനഞ്ച് ഇവിടുത്തെ പതിനാറായിരന്റൊക്കെ വരുനോണെ അവടെ ഒരു ബെഡിന്
ഏഹ്
ഉം
റൂം റൂമാവമ്പ വേറെ അതിനാട്ടിണ്ടാവും
ആഹ് ഒരു ആറോത് എഴുപരൂക്കെ അടുത്ത് വരുവാരിക്കും പൈസേ
നിനക്കും പൊയ്ക്കൂടെ ആണ്ട്
ആഹ് പോണം ഞാൻ പറഞ്ഞില്ലെ പൂവാന്ന് വിചാരിച്ചിട്ട ശരിയായില്ല
ആഹ്
അതാ പ്രശ്നായി പോയെ പിന്നെന്താ വിശേഷം വേറെ സുഖാരിക്കണ
ആഹ് അവ്ടെ
ഉം കൊഴപ്പില്ല
ഉം
വേറെന്തൊക്കിണ്ട്
വേറെന്താ അവിടെ ഫുഡ്ഡഴിച്ചോ
ആഹ് ഞാന് കൊറച്ചേരത്തെ കഴിച്ചുള്ളു നേരം വയ്കിയ കഴിച്ചിപ്പം വീട്ടിന്ന് കൊണ്ടുരാൻ പറ്റില്ല പൊറത്ത്ന്ന് വാങ്ങിട്ട് കഴിച്ചു ആഹ് ഹോട്ടലിന്ന വാങ്ങീത് വീട്ടീന്ന് കൊണ്ടുരാറ് പക്ഷെ കൊണ്ടരാൻ പറ്റില്ല
ഹോട്ടലിൽ എന്തേനു ബിരിയാണിയ
നിക്ക്ട്ടാ ഹലോ അള്ള എപ്പള എപ്പളരാ ഞാനിപ്പേ കൊറച്ചേര എത്തും ഇവട അപ്പ വിളിക്ക ആഹ് ചാർജിക്കണ്ട്
ഏഹ്
ആഹ് ആണളേ ഞാനന്ന വരുമ്പ സംസാരിക്കാന്ന ശരി ആഹ് പറഞ്ഞോട്ടൊ അയൊരു കോള് വന്നുണ്ടാര്ന്ന്
ആഹ്
ആഹ് എന്താ പറഞ്ഞത്? ആഹ് ഞാനേയ് മറ്റേ ഫ ഫ്രൈഡ് റൈസ് പറഞ്ഞ സംഭവല്ലേ റൈസ്. ചിക്കനും മുട്ടയും ഒക്കെട്ട് ഫ്രൈഡ് റൈസ്ന്ന് പറഞ്ഞിട്ടില്ലേ ഫ്രൈഡ് റൈസ്.
ആഹ് ആഹ് ഫ്രൈഡ് റൈസ്.
ആഹ് അത് വാങ്ങി
ഇക്കിഷ്ടള്ള. ഏഹ് എനിക്കിഷ്ടള്ള ഫുഡാ ഫ്രൈഡ് റൈസ്.
ആണല്ലെ? ഇഷ്ടാണോ ഫുഡൊക്കെ?
ഫ്രൈഡ് റൈസ് ഇഷ്ടാണ് മന്തി ഇഷ്ടാണ്.
മന്തിലേ ആഹ് മന്തി അൽ ആ മന്തി മറ്റേ എർ അൽഫാ മന്തിയാ അല്ല അതാ സാധാ മന്തിയാ?
തരംഗാണ്.
ആണല്ലെ?
മന്തി പെരി പെരി മന്തി ആഹ് ഉവിടെണ്ടാ ക്കും നമ്മള് ഇവിടെ ഉണ്ടാക്കിങ്ങാണ്ട് ഹോട്ടലിത്തെ വേറെ രുചിയാണ്.
ആണല്ലെ ആ ശരി പൊറത്ത്ന്ന് വാങ്ങുമ്പോൾ വെറൊരു ടേസ്റ്റ് ശെരിയാ
ആ പുറത്ത്ന്ന് വാങ്ങലുണ്ട് നമ്മള് ഓർഡർ ചെയ്താല് വീട്ട് കൊണ്ടു വരും.
ആഹ് അതല്ല അട്ത്ത് ഇപ്പ അടുത്തുള്ളടുത്തത്ത് അനെ പത്ത് കിലോമീറ്റർ താഴെ ആ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ.
അടുത്തെന്നെ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ മന്തിന്റ തായിട്ടുള്ള കടാള് ഇഷ്ടം പോലണ്ട് മന്തി മാത്രം ആയിട്ടുള്ള എന്ത്‌ കച്ചവടാണോൽക്ക്
ആഹ് ശരിയാ അത് ഭയങ്കര ലാഭള്ള പരിപാടിയ തോന്ന്ണത്. ഇവിടെ നമ്മളെ കൂട്ടുകാരൻ ആ ആഹ് അതന്നെ ആഹ് ആഹ് അതെ ശരിയാ.
പെരുന്നാൾ.
പക്ഷെ അൽഫാ മന്തി എപ്പളും കഴിക്കാൻ പാടില്ല എന്തോ? മറ്റേ തീയിൽ കരീക്ക്ണതല്ലേ ആ ആ മാസത്തിൽ ഒരു തവണൊക്കെ കഴിച്ച. കൊഴപ്പില്ല ചിലര് ഡെയിലി ആഴ്ചയിലൊക്കെ കഴിക്കുന്നവരുണ്ടാവും പക്ഷെ അത്. ക്യാൻസർ രോഗം പോലത്തെ അസുഖങ്ങൾ പെട്ടെന്ന്
അതല്ലെങ്കിലും നമ്മൾ ഹോട്ടൽത്തെ എപ്പളും കഴിക്കാൻ പാടില്ല.
കനല് പോലെ സാധനത്തില് ഇങ്ങനെ ആക്കണത് കഴിക്കാൻ പാടില്ല
പക്ഷേ ഒരു പ്രത്യേക രുചിയാണ് ഓര് എന്തൊക്കെയാണ് കൂട്ട്ണ ആവോ? രുചി കൂടാന്.
ശരിയാ രുചി.
വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ആ രുചി. കിട്ടുലട്ടോ ഹോട്ടൽ.
കിട്ടുല്ല ആഹ് അത് ശരിയാ അത് നമ്മ കെമിക്കലായിട്ടൊന്നും ഉപയോഗിക്കിണിലല്ലോ അവിടെ അജിനാമോട്ടോ. മോട്ടോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്ക്ണ്ലെ അതാണ് ആ ടേസ്റ്റ് നമ്മൾ നാച്ചുറൽ ആയിട്ടലേ ഉണ്ടാക്ക്ണത്.
ഉം ഇവിടെ ഉണ്ടാക്കിയ കുട്ടികൾക്കൊന്നും പറ്റൂല അങ്ങനെ.
ആഹ് അതന്നെ അത് ഞമ്മ കെമിക്കൽ ഇട്ടുന്നില്ലല്ലോ അവര് കെമിക്കല് ഇട്ണ്ടല്ലോ? അജിനോമോട്ടോ പോലത്തെ സാനൊക്കെ ഇടുമ്പൊ.
ആഹ് അതന്നെ അധികം മസാല ഒന്നും ഉണ്ടാവൂല ആ മന്തിയിലെന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടാണ് അതിന്റ ഒര്. വേ നല്ലൊരു രുചിയാണ്.
ആഹ് അതന്നെ. അത് മറ്റേ ചില്ലി ടൈപ്പ് ഒക്കെണ്ട് ഇപ്പൊ കൊറേ ടൈപ്പ് ഉണ്ട്.
ആഹ് പെരി പെരി മന്തി പിന്നെ ഹണി മന്തി ഇപ്പൊ പലേതുണ്ടല്ലോ? ഹണിമന്തി ഇന്നാൾ കൊടുന്നത് മധുരം പോലെ വലിയ രസല്ല.
ആണലേ ചെലേ സ്ഥലത്ത് ഇണ്ടാക്കണ അടിപൊളി ആയിരിക്കും അവർക്ക് കൂട്ടറിയാൻ പറ്റും. ഇവിടെ ടിയാന്റിന്ന് പറഞ്ഞിട്ടൊരു സംഭവണ്ട് നിങ്ങളെ അവിടെണ്ട ടിയാന്റിന്ന് പറഞ്ഞിട്ട്?
ആഹ്
ആഹ് അവിടെ നല്ല അവരുടെ ഫുഡ് എപ്പളും നല്ല എപ്പളും ഒരു.
ആഹ് ആഹ്
ചെലോട്ത്തൊക്കെ വെ
അതോണ്ടന്നെ ഈ ഭാഗത്തൊക്കെ രോഗം കൂടുതലാണല്ലോ
ആഹ് അതന്നെ അ
കൂടുതലും പൊർത്തിള്ള അത് ഇത് ഉം കഴിക്കാനാണ് കുട്ട്യാള് വരെ എർങ്ങിണ്ട്
ആഹ് മോനായാലും അതെ അങ്ങനെ എന്റെ മോനായാലും അതന്നെ പൊർത്തെ ഫുഡാണ് ഇഷ്ടം ബർഗർ അങ്ങൻത്തെ സാനങ്ങളാരിക്കും ഇഷ്ട
കുട്ട്യാകൊക്കെ പൊർത് ന്നുള്ള ഭക്ഷണാണിഷ്ടം ഇവിടെ തൊട്ടട്ത്തൊക്കെണ്ട് കടാള്
ഇണ്ടലേ
ഇവടെ ഞങ്ങളവടെ ഒരു പൊയേണ് പൊയന്റടൊരു പാലണ്ട് അപ് ഇപ്പൊ അപ്പൊർത്തിക്ക് അപ്പൊർത്തെ സ്ഥൽത്തിക്ക് പോവാള്ളൊരു പാലണ്ട്
പാലണ്ടല്ലേ ആഹ ആഹാ
തിന്റെ അട്ത്തായിറ്റ്ങ്ങനെ ഓരോ ഇങ്ങനെ അട്ത്ത്ങ്ങനെ ഓരോ കടകൾണ്ട് ആ പൊയന്റട്ത്തായിട്ട് തട്ടുകട പോല നല്ല ആഹ് നല്ല കാറ്റകെ കൊണ്ട് ലൈവായ്റ്റിങ്ങനെ കഴിക്ക അപ്പൊ ആൾക്കാര് കൊറേ ദൂരത്ത്ന്നൊക്കെങ്ങനെ വെരും
വെരൊലേ ആഹ്
ഉം അവിടെ ഉണ്ട് ഇതേപോലെ പലേ ഐറ്റംസും
അഹ ആഹ ആഹാ അപ്പതോണ്ട് പിന്നെ നല്ല രസായിരികുല്ലോ കഴിക്കാനും ആൾക്കാര് ഇരിക്കാനും നല്ല രസണ്ടല്ലോ പൊഴേക്കെള്ളോണ്ട് നല്ല രസായിരിക്കും
പൊയേടെ കാറ്റൊക്കെ കൊണ്ടിട്ട്ങ്ങനെ ഉം
ഇങ്ങനെ താനപ്പോ ഇങ്ങനെ ഉച്ചക്ക് കിടക്കാറൊക്കെയുണ്ടോ ഉറങ്ങാറൊക്കെയുണ്ടോ?
ഏഹ്
അല്ല ഉച്ചക്ക്ങ്ങനെ ഒറങ്ങാറൊക്കെണ്ടോന്
ഉച്ചക് ചെലപ്പോ ഒറങ്ങൊള്ളൂ ഏണ്ടേ ഫോണിലൊക്കെങ്ങനെ ഇര്ക്കും
ഇര്ക്ക്യുലേ ആഹ് ആഹ
ആദ്യം സീരിയലൊക്കെ കണ്ടിര്ന്നു ഇപ്പ സീരിയല് മടുത്തീണ്
മടുത്തലെ ആഹ് സീരിയല്പ്പോ പണ്ടൊക്കെ എല്ലാരും കാണാര്ന്നു ഇപ്പാരുംങ്ങനെ കൊറച്ച് കാണാനാത്ത ഇപ്പല്ലാരും വീട്ടില് ടി വി ആഹ് ടി വി ഒക്കെ കുറവാല്ലോ പ്പെല്ലാരുംപ്പോ ഫോ
ആഹ് ഇപ്പയ്ന് ടിവില് വന്നതായ നമ്മളെ ഒയ് വിന് ടിവിൽ വെരൂലല്ലോ അതാ സമയത്ത്ങ്ങനെ വെരും ഞാനി പ്പൊ ഒരു സീരിയല് കാണും
ആഹ് ആഹ് അതേത് കാണെ?
തെലുങ്ക് സീരിയല് മഴം ആഹ് മലയാളത്തിക്ക് ഡബയ്ത നല്ല രസള്ള സീരിയല അത് കാണാതിരിക്കാൻ പറ്റൂല അപ്പൊ അത് കാണും സീതായനംന്ന്ള്ള സീ കേരളത്തിലെ സീരിയല്
സീരിയല് ഞങ്ങ ചെറുപ്പത്തില് കണ്ടിരുന്ന് ഇപ്പൊ കാണാറില്ല
ഉം
ചെറുതിലെ കണ്ടിട്ടുണ്ട് ഇപ്പ കണ്ടിട്ടൊന്നൂല്യ പിന്നെ
അന്ന് മുതലേണ്ട് സീരിയല്
ചന്ദനമയെ എന്തൊക്കെകൊറെണ്ടായ്ര്ന്ന്
ആഹ് ചന്ദനമഴ ഭയങ്കര ഇഷ്ടായിരുന്നു
ആല്ലേ ആഹ്
മ് ഇഷ്ട്ടാണ് അത് കണ്ടീനു ഒരുപാട് കണ്ടീന് പിനെ ലാസ്റ്റ് കയിട്ട് അങ്ങനെയാണ് കണ്ടീല തോന്നുന്നു
ആഹ് ചെുപ്പതി ഇങ്ങനെ കണ്ടിണ്ട് ഇതി പ്പണ്ട് വീട്ടങ്ങനെ ടി വിയിലക്കെ വെക്കോലോ അങ്ങനെയ
ഉം പ്പളുണ്ട് ഇപ്പോൾ ചാറാപാറ
ആഹ്പ്പഴുണ്ട് പക്ഷെ ഞാനിപ്പ ഇങ്ങനെ ടി വി കണ്ടി ട്ട് കുറെ കല ഇപ്പൊ എല്ലാരും ഫോൺ ഏ
ഇപ്പൊ ചാറാ പാറായിട്ട് സീരിയലാളല്ലേ ഔ ഏതാ കണണ്ടീന്ന ന്നെ അറിയില്ല പിന്നെ എങ്ങനെ കാണോ
ആൾക്കാാര് പൈസ ഉണ്ടകല്ലേ അതു ആ
ല്ലേ സീരിയൽ ഇപ്പ ആർക്കും വരുന്ന ങ്ങനെ കാണാൻ
ആല്ലേ പിന്നെന്ത്‌ വിശേഷം വേറെ മേക്കപ്പ് കിടാറുണ്ടോ
മേക്കപ്പാ
ആഹ് അല്ല ബ്യൂട്ടീഷ്യൻ ഒക്കെ പോവാറുണ്ടോന്നോയിച്ചേ
എന്ത്
ബ്യൂട്ടി പാർലേക്ക് പോവാറുണ്ടോന്നോയ്ച്ചേ
ബീട്ട ബീട്ടി പാർലൊ ന്നും പോവാറില്ല
ഇല്ലല്ല വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ നടക്കണ എങ്ങനെ മോഡല ആയിട്ട് ഇറങ്ങ ണ നല്ല സാദാ യിലാ ആളുകള്
മോഡലയിട്ട് നടക്കാനാ ഇഷ്ടം പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ
സമ്മയ്ക്കില്ലല്ലേ ആഹ് പറുദയിട്ട് നടക്കുന്ന നല്ല ചുരിദാരാ എന്ത അല്ല എന്താണ് എന്തഡ്രസ്സിട്ട് നട ക്കാർ ചുരിദാറാല്ണ് ൻസ ല്ലന പർതെ ആഹ് ചിരിദാര
അത വേറെ മോഡേൺ ഒക്കെ ആയിട്ട് നടക്കണ ഡ്രസ്സ ഒന്നുംടാനയിക്കൂല
സമയക്കില്ല ആഹ് ശരി ശരി ഞാൻ ചോദിച്ചത ആ പിന്നെ എന്താ മറ്റേ ലിഫ്റ്റിക്ക് ളൊക്കെ ഇടോ കണ്ണേ ഴുതോ അങ്ങന എന്തൊക്കെ ണ്ടോ ആഹ് ശരി ശരി അത് കൂടുതൽ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ മാത്രേ ഇടുള്ളൂ ല്ലേ
ആഹ് ക ആഹ് വീട്ടിൽന്ന് അങ്ങനെ ഉപയോഗിച്ചാറ് ചെലപ്പോൊക്കെ ഉപയോഗിക്കൂ
ആഹ് ഭർത്താവവിള്ളപ്പൊക്കെ ഉപയോഗിക്കുള്ളേ ആള് പറഞ്ഞു
ഉം
പിന്നെ എന്തൊക്കെ വിശേഷ ഭർത്താവ് ങ്ങനെ ചൂടായ ചൂടോണാളാ അല്ല പെട്ട സാധാ നല്ല രീതിയില
അത്ര ചൂടാന ല്ല ചെലപ്പൊക്കെ ചൂടാവും
ആഹ് എത്ര വയസിന് വ്യത്യാസം ഉണ്ട ആളയില്
എട്രെ എട്ടൊക്കെ ഉണ്ട്
ണ്ട് ല്ല ആഹ്
ആഹ് ഇ പതിനെട്ടന്റെ ക ണം ക പ പതിനേഴ വയസ് വയസ്സ്
ആണല്ലെ ആഹ് ആഹ് ശരി ആഹ് പതിനാഴ്ചല് കല്യാണകഴി ച്ചല്ലേ ഇപ്പരും
ഇവിടെ ഇവിടെ ഈ പ്രദേശത്തൊക്കെ അങ്ങനൊയിരുന്നു അന്ന്
ആഹല്ലേ ആഹ് ഞാനേ വിളിക്കാട്ടാ
ഏ ആഹ്